അം
ആഹ് എന്താ വിശേഷം ഒക്കെ
നല്ല വിശേഷംകെ ആഹ് കേൾക്കാം കേൾക്കാം പിന്നെ സുഖാണോ
ആഹ് സുഖായിട്ട് ഇരിക്ക്ണു ഇതും പോണു മഴയും വെള്ളവും വെെലും ഒ ക്കെ ആയിട്ട്അങ്ങനെ
അതെ അങ്ങോട്ട് ഇന്ന് മഴ പെയ്താര്ന്നോ
ഇങ്ങോട്ട് ഇന്ന് മഴ പെയ്തില്ല രാവിലെ തോട്ട് പക്ഷെ ഇരുണ്ട് ഇരുണ്ട് നിക്കുന്നു എന്നാ ഇച്ചിരി കഴിയുമ്പൊ വെെല് വെരും അങ്ങനെയെക്കെയാ അവടെയോ
ഇവടെയും ചെറ്തായിട്ട് മഴാ ഏഹ് മഴക്കാറ് വെച്ചുഎന്നിട്ട് ചെറ്തായിട്ട് വെെല് തെളിഞ്ഞു അപ്പൊ ഞങ്ങള് തുണിയെക്കെ ഇട്ടപ്പാെ മഴ പിന്നേം പൊടിഞ്ഞു അത് കഴിഞ്ഞ് തുണി എല്ലാം പിന്നെ എട്ത്തു
അതാ പാട് തുണി ഒണക്കാനും അങ്ങനെയെക്യേ പാടാണല്ലോ
അതെ അതെ പണിയെക്ക കഴിഞ്ഞോ
പണി കഴിഞ്ഞില്യാ ആഹ് ദഇപ്പ ഇപ്പൊര് ചക്ക കിട്ടി
ഉം
കിട്ടിക്കഴിയുമ്പഴത്തേക്ക് അവിടുന്ന് വിട്ന്നൊക്കെ കിട്ടുന്ന്ന്നെ. ഒരു പച്ചച്ചക്കേം കിട്ടി ഒരു പഴുത്ത ചക്കേം കിട്ടി.
ആഹ് ചക്ക വർക്കൊക്കെചെയ്യോ.
ആഹ ചക്ക വറക്ക ക കഴിഞ്ഞുസം ഒരു ചക്ക വറത്തു.
ഇവിടെ ഞങ്ങക്ക് ചക്കയിണ്ട് പക്ഷേ. എല്ലാം ഈ മഴ കാല സമയത്താണ് എല്ലാം മൂപ്പാവുന്നത്.
ആഹപ്പ വെള്ളം ആയിരിക്കുല്ലേ.
ആഹ വെള്ളം കയറൂന്നേ ആ സമയത്ത് എല്ലാം ഒപ്പം മുക്കേംചെയ്യും. അപ്പൊഅതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ചായകുടിച്ചാ ചായ.
ചായ കുടിച്ചില്ല ചോറുണ്ടെതാമസിച്ചാ മക്കളൊക്കെളോണ്ട് താമസിച്ച ചോറുണ്ടത് ചായകുടിക്കലു. ക്കെ അങ്ങനെ.
പിള്ളേരെന്തിനാ എത്രപേര്ണ്ട്.
പിള്ളേര് രണ്ട്‌പേര് പിള്ളേര് അങ്ങനെ സ്കൂൾ മോന്. സ്കൂള് തൊടങ്ങി ആഹ് പിന്നെ ഒൻപതില് മോ മോൻ പഠിക്കണത്. പ്പവന് സ്കൂള്തൊടങ്ങി മോള് ചെറിയ മോളാ.
ഒൻപതാം ക്ലാസ്സിൽ പഠിത്തം തൊടങ്യോ.
ആ പഠിത്തം തൊടങ്ങി. അങ്ങനെപ്പൊ അപ്പൊ നേർത്തെ ക്ലാസ്. തീർന്നിട്ട് പത്തിലേക്കാവുമ്പോ അവർക്ക് ഡിസംബറൊക്കെ ആവുമ്പോഴത്തേക്കും പത്ത് സ്റ്റാർട്ടെയ്യും. ഒമ്പേന്റെ ആനുവൽ എക്സാർമാണ് ഡിസംബറില്.
ഓഹ് മ്മ് മ്മ്ഹ്.
പിന്നെ. പിന്നെ പത്തില്.
അവിടെക്കെ തൊടുപുഴെതെ അവിടെ തന്നെയാണോ.
ആഹ ഇവിടെ ഇവിടെ തന്നെയാ.
ഉം ഉം പിന്നെ എന്ത് ചായ. കടിണ്ടാക്ക്യേ.
ചായക്ക് ആ രാവിലത്തെ പത്തിരി ഇരിക്കുന്നു. അ അതുകൊണ്ടൊക്കെ അങ്ങനെ. പിന്നെ ബേക്കറിയുണ്ട്‌ ആ പത്തിരി പത്തിരിന്ന് പറയും നിങ്ങടവിടെ പ.
രാവിലെ ഇണ്ടാക്കിയതാണോ ഞങ്ങള് ഇണ്ടാക്കൊക്കെ ചെയ്യും. എടക്ക് ഞാനപ്പോ തൊടു ഞങ്ങൾ ദൂരൊക്കെ പോവുമ്പോ മേടിക്ക്യ ചെയ്യുന്നെ.
അതെല്ലേ.
ഉം.
ആ ഇവിടെ ആളുകളൊക്കെ ഉണ്ടെങ്കി ചെല ദിവസം സൺഡേയൊക്കെ ആകുമ്പഴത്തേക്കും ആന്നെ. മേടിക്കും. ഞായറാഴ്ച അങ്ങനെ ഒരു ഞായറാഴ്ചയൊക്കെ മേടിക്കും പത്തിരി മേടിക്കും. അപ്പൊ പിന്നെ ഒരു എല്ലാരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസാണല്ലോ അപ്പൊ പിന്നെ മേടിക്കാന്ന് ഓർ. പ്പൊപ്പ അന്ന് ഏക്കലൊക്കെന്നെപ്പ്നെ. താമസിച്ചായിരിക്കും വേക്കളൊക്കെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ കറക്. റ്റായിട്ട് പിന്നെ ഓഫീസ അങ്ങനെ. ഒക്കെ ഉണ്ടെങ്കിലേ ഒള്ളൂ ആ അങ്ങനെ കറ റ്റായിട്ടുള്ളതൊള്ളൂ. കറി മാമ്പഴപ്പുളിശ്ശേരി വെച്ചു. അതും ഈ പർഞ്ഞപോലെ മാവുണ്ട് അപ്പൊ മാമ്പഴപുളിശ്ശേരി. പുളിശേരിയല്ല മാ ആ മാമ്പഴ കറിയാ വെച്ച് ചെലോരിങ്ങനെ മോരൊക്കെ ഒഴിച്ച് വെക്കൂലോ അതല്ലോ പുളിശ്ശേരി ന്ന് പറണത്.
അതെ തൈരൊഴ് തൈര് ഞാൻ ഒഴിച്ച് വെച്ച് പക്ഷെ തൈര് ഒഴിക്കാതെ വെക്ക്ന്ന കറിയ നല്ലതെന്ന് പറയന്നേ
ആ അതെ അതെ അതെ തൈര് ഒഴിക്കാതെ ഏ മാമ്പഴം വേവിച്ച് വേവിക്കുന്ന സം മുളകും പച്ചമുളകും ആ നമ്മള് മിക്സിയിൽ അരച്ചിട്ട് ഒറു ഒരു ചെറിയൊരു ശർ കറിയുവിട്ട് വേവിക്കണം
ഉം
ഏ എന്നിട്ട് ഏ തേങ്ങയും കട്കും ചെറി ജീരകോം ഉള്ളീം കൂടെ അരച്ച് ഒരു മാമ്പഴം വെന്ത് കഴിയുമ്പോഴത്തേ ഉള്ളീം കൂടെ അരച്ചു ചേർത്തിട്ട് ഏ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളപ്പിച്ചെടുത്തിട്ട് കടുകും മൂപ്പിച്ചിട്ട് അങ്ങനെയ് ഒന്ന് നോക്കിയേ അത് ഏറ്റവും ടേസ്റ്റ് മറ്റേത് ന്ന് പറയുമ്പഴത്തേക്കും മോരൊഴുക്കി താ യ് ആ പച്ചക്കട്ക്ന്ന് പറഞ്ഞ പച്ചക്കട്ക് അരക്കുന്നത് ഒരു മുറുക്കം കിട്ടാനായിട്ടാ
അത് ആ അത് കറികൾക്ക് ആ അങ്ങനൊരു ഇ തുണ്ട് ഒരുപാട് വേണ്ട ഒരു ഒര് അര അ കാൽ സ്പൂണൊക്കെ ഒരുപാടായി കഴിഞ്ഞാ കഴിച്ചു പോകുല്ലോ
അത് മാത്രം മതി കറി വേറെന്നുല്ല
വേറെ തോരം പയറു തോരം വെച്ചു പിന്നെ പപ്പടം പൊരിച്ചു നിങ്ങള അങ്ങനെയാണോ മോരു കറി വെയ് അല്ല പം മാങ്ങാ അപ്പറം കറി വെക്ക്ന്നേ അങ്ങനെയാണോ
ഞാന് ഞാൻ തൈരൊഴിച്ച വച്ചേക്കന്ന് തൈരൊഴിക്കാതെയും വെച്ചിട്ടില്ല ഞാൻ ഈ മാമ്പഴം ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് പച്ചമുളകും കീറിയിട്ട് ആം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് രണ്ട് കറിവേപ്പില ഇട്ട് വേവിക്കും
ആഹ്
കൊർച്ച് വെള്ളൊഴിച്ച് മാമ്പഴം വേവിച്ചിട്ട് തേങ്ങേല് ഇച്ചരി മഞ്ഞൾ പൊടി ഇത്തിരി മുളക് പൊടി ഒരു വെളുത്തുള്ളിയ ചുവ വരരുത്
ആഹ്
ഒരു ചുമന്നുള്ളി ഇങ്ങനെ എല്ലാ സംഭവവും ഇട്ട് അരച്ചെടുക്കും നല്ലോണം വെണ്ണ പോലെ
ഉം
ഹലോ ഹലോ ആം അരച്ച്ട് ആ കേക്കാം അരച്ചെടുക്കും എന്നിട്ട് നല്ലവണ്ണം വെണ്ണ പോലെ അരച്ചതിന് ശേഷം ഇത് വെന്ത് ഒരു കുറുകി വരില്ലേ അത് അധികം വെള്ളം ഇല്ലാത്ത സ്ഥലം ത്
ആഹ് ആഹ്
അങ്ങനെ കുറുകി വരുമ്പോ ഈ അരപ്പ് ചേർക്കോ ചെയ്യുന്ന തൈരാണെങ്കി തൈര് മിക്സിയുടെ ഒന്ന് അടിച്ചിട്ട് ട്ട് അതിന്റെ കൂടെ ചേർക്കുവ ചെയ്യുന്നെ എന്നിട്ട് അധികം തിളക്കാൻ പാടില്ല
ആഹ് തൈര് തിളക്കരുതല്ലോ
അധികം തിളക്കാതെ നമ്മള് കടുകും ചുമന്നള്ളി പിന്നെ ഉം ഉണക്കമുളക് കറിവേപ്പില ഇത്തിരി വേണമെങ്കിൽ ഉലുവേഇടാം ഉലിയൻ പൊട്ടിച്ച എല്ലാം കൂടി കൂടി പൊട്ടിച്ച് ചൂടന് തന്നെ കടുക് പൊട്ടിച്ചെടുക്കും
ഉം
അങ്ങനെയും ചെയ്യാം അങ്ങനെയാ നല്ല കറിയാണോ
അത് ഞാന് അങ്ങനെ വെച്ചിട്ടില്ല ഞാന് അങ്ങനെ ഒരു പ്രാവശ്യം വെച്ചിട്ടുള്ളു തൈര് ഒഴിച്ചു അപ്പൊ എനക്ക് ടേസ്റ്റ് തോന്നുന്നില്ല അത്ര
എങ്ങനെ നിങ്ങള് വെക്കിണ മാമ്പഴം മാമ്പഴം എങ്ങനെ വേവിക്കണ
മാമ്പഴം തൊലി കളഞ്ഞിട്ട് വേവിക്കും മഞ്ഞപ്പൊടിയും ആ.. മഞ്ഞപ്പൊടിയും, ഉപ്പും, ആ പിന്നെ ഒരു ചെറിയ ഉണ്ട് ശർക്കര
ഉം....
ആ ശർക്കരയും കൂടെയിട്ട് വേവിക്കും പിന്നെ മുളക് പച്ചമളക് ആഹ്! ആഹ്! പച്ചമുളക് ഇടും പച്ചമുളക് മിക്സിൽ അടിച്ചിടുള്ളു പക്ഷെ കീറി ഇടുമ്പോഴത്തേക്കും ആ ഒരു- ഇത് കഴിക്കുമ്പോ ഒരു മുളക് അരക്കുന്ന ആ ഒരിത് അതുകൊണ്ട് അതാകുമ്പോ അങ്ങനെ അരച്ചിടുവാണെങ്കില് അറിയൂല്ല
ഉം... ഓ.. ഓ...
അങ്ങനെ അപ്പ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്ക അടി പിടിക്കരുതല്ലോ അന്തൊരു വേവ് പരുവായി വരുമ്പം കടുകും, പച്ചക്കടുകും ആ ചെറിയ ജീരകവും, ഉള്ളിയും, ആ തേങ്ങയും കൂടെ പിന്നെ മഞ്ഞപ്പൊടിയും, വേണെങ്കിൽ കറിവേപ്പില അരയ്ക്കാം അങ്ങനെ അരച്ച്
തൂകുവോ
ഉം.... അങ്ങനെ വെച്ച് നോക്ക് നല്ല കറിയ
ആഹ്! അത് ചെയ്തു നോക്കണം
ഏ ഓക്കെ ഇപ്പൊന്ന് പറ ചെറിയ മാമ്പഴ ഒന്നും കിട്ടാനില്ലല്ലോ!
ഇവിടെയൊക്കെ നമുക്ക് ഈ കുഞ്ഞ് കുഞ്ഞു മാമ്പഴം ഇല്ലേ
ആഹ്!
കുഞ്ഞുമാമ്പഴം
കുഞ്ഞു മാമ്പഴം അതാണല്ലേ കറി വെക്കുന്നത് അല്ലേ
അത് റോഡ് സൈഡിൽ ഞങ്ങള ഇവിടെ റോഡ് സൈഡിലൊക്കെ എന്തോര ചുമ്മാ ചാടി കിടക്കണ്‌ ആ ആർക്കും വേണ്ട
ആഹ്..... ഇവിടെ
എന്നച്ചാൽ പല പല വെറൈറ്റി മാമ്പഴങ്ങൾ ഉണ്ട് ഇവിടെ തേ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വണ്ണം ഉള്ളതും വണ്ണം കുറഞ്ഞതും
ആ... അതെല്ലേ!
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓ ചിലര് പിറക്കി തിന്നിട്ട് ചപ്പിട്ട കളയ അത്രേ ഉള്ളൂ!
ആഹ്! ആഹ്! അങ്ങനെ തിന്നാൻ നല്ലതാണല്ലോ!
ആ ചുമ്മാ ചപ്പിത്തിന്നും ഞങ്ങളുടെ ഇവിടെ തന്നെ ആണെലും വേറൊരു സൈസ് മാമ്പഴം ചെ കുഞ്ഞതിനേക്കായ് ഇത്തിരി കൂടി വലിയ മാമ്പഴം ഓവർ വലുതല്ല
ആഹ്! ആഹ്!
അങ്ങനെയുള്ള മാമ്പഴം പല വെറൈറ്റി മാമ്പഴങ്ങളാ!
അതെല്ലേ!
ആഹ് വലുതും, ചെറുതും
പക്ഷെ ഇപ്പയൊന്നും-
അവിടെയുണ്ടോ മാമ്പഴെക്കൊത്തിരി?
മാമ്പഴം എന്ന് പറഞ്ഞാ ഇപ്പയീ പറഞ്ഞില്ലേ തീരെ ചെറുതുവല്ല അയിന്ച്ചിരൂടെ വലുത് ആ ഒരൈറ്റം മാമ്പഴവുണ്ട് പിന്നെ മൂവാണ്ടനാണ്ട് വേറൊന്നും വേറ ആ പിന്നെ മേടിച്ച് നട്ടേക്കണ ഒരു ഒന്ന് രണ്ടു മാവുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ടേസ്റ്റ് ല്ലാന്നെ ഈ നാടന്മാവിന്റെ മൂവാണ്ടന്റെ തീരാറായി
ഞാനച്ചാറിട്ടില്ല എങ്ങനെയാ അച്ചാറിടണെ?
ഞങ്ങളച്ചാറ്ടാ കുനുകൂനാന്ന് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും, ഇഞ്ചിയും, പച്ചമുളകും, കൂടെന്നെ കുനുകുനാന്നെരിഞ്ഞ് വെളിച്ച നല്ലെണ്ണയിലാണ്ടെ
ആഹ്!
നല്ലെണ്ണയിലാ അങ്ങനെ അയ്ന് മുമ്പ് ആ ഈ മാങ്ങെയെരിഞ് ആഹ് കട്കെണ്ണയിലാട്ന്നെ? കടുകണ്ണേല്ട് വേണ് ഏറ്റും പൂത്ത് പോകാതിരിക്കോള്ളു
ഓ അതാണല്ലേ?
ആഹ ഇല്ലില്ലാ അവിടെയൊന്നും മൂപ്പില്ല മൂപ്പിച്ച് മൂപ്പിച്ചൊരു ബ്രൗൺ നിറവായി കഴിയുമ്പഴത്തേക്ക് ഈ മാ അരിഞ് വെച്ചേക്ക്ണ മാങ്ങയും കൂടെ യിട്ട് ഒന്ന് ഒരു തുള്ളി ചൂട് കേറ്റിയാ മതി ആ അധികം വെന്ത് പോയാലും കൊള്ളൂല്ലോ നല്ല ചൂട് ആഹ് തെളപ്പിച്ചാറിയ വെള്ളം ചെലപ്പഴെ ഒഴിക്കൊള്ളൂ അതെന്ന് വെച്ചാ ഒത്തിരി ചാറ് വേണ്ടല്ലോ അതെന്നെച്ചാ വിനാഗിരിയൊഴിക്കും
ഓ അങ്ങനെ ഉം ഉം അത് മാമ്പഴം നന്നാ അല്ല മാങ്ങ നമ്മളരിഞ്ഞ് ഒരു ദിവസം വയ്ക്കോ അത് പിറ്റേന്നാണോയിടുന്നത്?
ഇല്ല ഇല്ല നമ്മള് അപ്പ തന്നെ അരിഞ്ഞു വെക്കും പത്ത് മിനിറ്റ് അരിഞ്ഞിട്ട് പത്ത് മിനിറ്റ് നേരം ഏഹ് ഈ പൊടിയിടാൻ പൊടി തൂളി വെക്കും
തൂവാ
ആ എന്നെട്ട് അരിഞ്ഞു വെക്ക അരിഞ്ഞ അപ്പ അപ്പ തന്നെ കറിയാ അപ്പതന്നെ കറിയാകും
എന്നിട്ടച്ചാറിടും അപ്പം നല്ല ടേസ്റ്റാല്ലേ?
ആഹ നല്ല ടേസ്റ്റാ
ഓഹോ ചെലര് അരിഞ്ഞ് ഒരൂസം വെച്ചിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കുന്നാണം
ആഹ് അതേല്ലെ ആഹാ ഞാനങ്ങനെയൊന്നും വെക്കൂല ആഹ് ആ എന്നാ ശരിയെന്ന വിളിക്കാട്ടോ
ഓക്കെ